ഹലോ
ഹലോ ഹലോ
ആഹ് ക്കുന്നുണ്ടോ
ആഹ് അ അ കേൾക്കുന്നുണ്ട്
നമസ്കാരം
നംസ്കാരം
എന്താ വർത്താനം
നല്ല വർത്താനം
എന്താ പരിപാടി
പരിപാടി അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല വെറുതനിങ്ങനെ കിടക്കാ
ഫുഡൊക്കെ കയിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല കയിക്കണം
നേരെ വൈകിയോ
ഇല്ല ഞാന് കൊറച്ച് നേരത്തൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ രാവിലത്തെ ചായക്കടി ബാക്കി വന്നത് കഴിച്ചിരു
മം
അപ്പോ പിന്നെ ഇപ്പൊ വെശ്ക്കണില്ല പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് കരുതി
മക്കളൊക്കെ സ്കൂളില് പോയൊ
ആ മക്കള് സ്കൂളില് പോയി ചെറിയ മോള്ണ്ട്
ആഹ് എത്രായി
ഉം മോക്ക് ഒന്നര
അംഗലവാടി പോവാൻ ഒന്നുംയായില്ലല്ലോ അല്ലേ
ഇല്ലല്ല അംഗലവാടി പോവാൻ ആയിട്ടില്ല
ആഹ് അമൃതം പൊടിയൊക്കെ കിട്ടിണ്ടോ അംഗലവാടിന്ന്
ആഹ് അമൃതപൊടി കിട്ട്ണ്ട് അത് ഒരു രു ഒരു മാസത്തില് ഏഴുപേര്ക്കൊക്കെ കിട്ട്ണ്ട്
ഉം ഇവള് കഴിക്കുവോ
ആ കഴിക്കാന് മ മ ചില സമയത്ത് മടിയാണ് ചെലപ്പോ കഴിക്കും
എങ്ങനെ ഒണ്ടാക്കി കൊടുക്കാറ്
ഞാന് അമൃതം കുറുക്കലാണ് നമ്മള് വേവിക്കുവല്ലോ
ആഹ്
അങ്ങനെയാണ് ചെയ്യല്
ആ ഇതിനോട് കൊറെ സാധനങ്ങൾ ഇണ്ടാക്കല്ലേ അമൃതപ്പൊടി കൊണ്ട് പുട്ട് ഇണ്ടാക്കാ ദോശയായിറ്റ് ഇണ്ടാക്കാ, കേക്ക് ഇണ്ടാക്കാ, ഉണ്ണിയപ്പ ഇണ്ടാക്കാ, അങ്ങനെ പലേ സാധനങ്ങളായിറ്റ് ഇണ്ടാക്ക്ണ്ടല്ലോ.
ആഹ് അതെ അതെ ഇണ്ടാക്കാറണ്ട്.
ആഹ് ഞങ്ങളെ ഇവിടെ അംഗലവാടീന്ന് അയിന്റെ ഒരു കോമ്പറ്റീഷൻ ഇണ്ടായിന് ആ അമൃതപ്പൊടി കൊണ്ട് സാധനങ്ങള് ഇണ്ടാക്കണെ ഒരു പരിപാടി ഇണ്ടായിനി
ആഹ്
പലേ സ് സാധനങ്ങള് എന്തൊക്കെയെ സാധനങ്ങള് ഓരോരുത്തര്ണ്ടാക്കി കൊണ്ടു വന്നത്. പായസം അയിനോട് ഓരോ ഇത്ണ്ടാക്കിയാണ്ട് പായസം ഇണ്ടാക്കീന് കേക്ക് ഇണ്ടാക്കീണ് പിന്നെ പൊരി ഐറ്റംസുകള് അതേപോലെ പിന്നെ എന്താ പല അപ്പന്ത് ഉം പുട്ടുണ്ടാക്കീണ്. ദോശാ മാ ഉണ്ണിയപ്പം അങ്ങനെ പല പലേ സാധനങ്ങളും അതിനോണ്ട് ഇണ്ടാക്കീണ്
ആണോ
പൂരം വറത്ത് ത്തത് അമൃതപ്പൊടീന്റെ പൂരം വറ് ത്തത്ണ്ട് നല്ല രസം നല്ല ടേസ്റ്റ് ഇച്ച് ണ്ട് എല്ല സാധനം ഇനോട്ണ്ടാക്കി കഴിച്ചപ്പളേ
ആഹ് ഹ് ആഹ്
നമ്മള് ഇപ്പം അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കൂല ല്ലോ നമ്മള് ഒരു കുറുക്ക് പോലെ കൊടുക്കും മക്കൾക്ക് വലിയ ഇഷ്ടം ഇണ്ടാവൂല്യ
ആഹ് അതെ അതെ
പലെ കോലത്തിലും ഉണ്ടാക്ക നല്ല ടേസ്റ്റ ഉണ്ട് ഭഗ എല്ലാ സാധനവും ഇടണം അപ്പഴായിരിക്കും ടേസ്റ്റി ആ പൊടി മാത്ര ആക്കിയാല് ഇഡലി ഒക്കെ ഉണ്ടാക്കിതിന
അമൃതപ്പൊടിയൊണ്ടോ
ആഹ് ഇഡലി വെള്ളപ്പം പോലെയൊക്കെ
ആഹ് ആഹ്
ആ ഉഴുന്നും അരിയൊക്കെ കൂട്ടിയണ്ട് കൊറച്ച് ഇതിന്റെ മാവും പൊടിയും കൂട്ടിയണ്ടേ
ആഹ് ആഹ് ആഹ് അത് അത് ഞാൻ കേട്ടിട്ടുണ്ട് ദോശ ഉണ്ടാക്കണതൊക്കെ ക്ക ഞങ്ങളവിടെ അടുത്തൊരു ചേച്ചി ഉണ്ടാക്കാറുണ്ട് അമൃതപ്പൊടുണ്ട് ദോശ പുട്ടൊക്കെ ഉണ്ടാക്കലുണ്ട്
ആ അത് വേറെ പൊടി എന്തെങ്കിലും കൂട്ടലുണ്ടോ നമ്മള സാധാരിപ്പൊടി
ആ കൊറ അത് അത് ശരി എനക്ക്റിയില്ല ഇല്ലല്ല അത് ഒറ്റക്കാണ് ഉണ്ടാക്കല്
ആഹ് അമൃതപ്പൊടി ഒറ്റക്ക് വെച്ചാണ്ടോ
ആഹ ആ അതന് പെട്ടെന്ന് വേഗം വെള്ളം ഏറൂല്ലോ അതിൽ
ആഹ്
അപ്പൊ കൊറച്ച് വെള്ളം ഒരു പാഗത്തിനുള്ള വെള്ളം ആക്കിയാട്ടാണ് ഇവിടെ ഉണ്ടാക്കലുണ്ട്ന്ന് പറയലിണ്ട്
ആ് നൾതുവരെ ഉണ്ടാക്കി നോക്കില്ല
ഇല്ല ഞാനിത് വരെ ഇവിടെ ചെറിയ കുട്ടികള് മോള് വലിയ മോള് ഓള് ഒറ്റക്കെ അങ്ങനെ കഴിക്കലാണ് അമൃതപ്പൊടി അങ്ങനെ വാരിത്തിന്നും
ആഹ് അങ്ങനെ തിന്നാൻ പറ്റൊ അത്
ആഹ് അത് കൊഴപ്പില്ലല്ലോ
ആഹ്
അങ്ങനും കഴിക്കാ
വർക്കൊന്നും വേണ്ടേ
ഏ വറക്കലോന്നുമല്ല അത് വറുത്ത് വരുന്നത് തന്നെയ അല്ലേ പിന്നെ നമ്മള് പൂരം വറക്കുമ്പോ പിന്നെ അക്ക് കുറെേ സാധനങ്ങളൾ തേങ്ങയും അരിയൊക്കെ ചേർത്താട്ടല്ലേ വറക്കണൻ
ആഹ് ആഹ്
അതൊക്കെ വറുത്താട്ട് പൊടി ച്ച് വരുന്ന സാധനങ്ങളായോണ്ട് അങ്ങനെ കഴിക്കാ മോ ചെറിയ മോൾക്ക് പിന്നെ ഞാ ന് കുറുക്കാക്കി കൊടുക്കലാണ്
ആഹ
പക്ഷെ അത് വല്ലാതെ പറ്റൂല കുറച്ച ആായിരിക്കും ചില ചില ടൈമില് മോക്ക് സ്ഥിരായിട്ട് കൊടുത്താ വറ്റുന്നൊക്കെ നല്ലോണം പോകവും
ആഹ അങ്ങനെ പ്രശ്നം പറഞ്ഞിട്ട ചിലൾക്ക് ചില കുട്ടികൾക്ക് നല്ലോ പോകും ചില കുട്ടികൾക്ക് അത് പോവില്ല കുറച്ച് ബുദ്ധിമുട്ട് ആണത്. അതിലെ കടല ഒക്കെയാണല്ലോ പരിപ്പുകളൊക്കെയാണല്ലോ കൂട്ടണുന്നത്.
ആഹ് അതെ അതെ സോയാബീന്
ആഹ്. കടല. അതുകൊണ്ടൊക്കെ ആയിരിക്കും വയർ ഉറക്കണത് ചിലവൾക്ക് അത്
ആഹ് പക്ഷെ ആഹ് പക്ഷെ എല്ലാ സാധനം. ഞങ്ങള അതിലുണ്ട് നിലക്കടലൊക്കെ കുട്ടികൾക്ക് നല്ലതാണല്ലോ കൊടുക്കാന്
ആഹ്.
അവർക്ക് കൊടുക്കാം.
നല്ല സാധനാണ് പക്ഷെ നമ്മള് കിട്ടുമ്പോമ്മൊക്കെ വല്ിയൊരി ഇത് ഇണ്ടാവൂല
ആ അതെ. ഇപ്പൊ നമ്മുക്ക്ത്ര അത് വില ഉണ്ടാവൂല്ല പക്ഷെ ഒരു ഇപ്പൊ വേലണ്ടാകില്ല മൂന്ന് വർഷം കഴിയുമ്പോ അത് നിക്കൂല്ലോ കുട്ടികൾക്ക് മൂന്ന് വയസ്സ് വരെെയല്ലേ കിട്ടുള്ളൂ.
ആഹ്.
അത് ക അത് കഴിയുമ്പോൾ ആയിരിക്കും നമക്ക് അത് കിട്ടേക്കിൽ എന്ന് ഒരു
ആഹ് ആഹ് അതെ. എത്ര പേക്കാണ് വീട്ടല്
ഞങ്ങക്ക് ആദ്യം വലിയ മോൾക്ക് മൂന്ന് പേക്ക്നിക്കല്ലോ മൂന്നോ നാലോ ക്കെ കിട്ടാലോള്ളന്. പക്ഷേ ഇപ്പൊ ഇവക്ക് ഏഴ് പാക്കറ്റ് കിട്ടും.
ഒരു മാസത്തില് രണ്ടു പ്രാവശ്യയിട്ടാണോ.
അല്ലല്ലല്ല ഒറ്റ തവണയയിട്ട് തന്നെ കിട്ടല് മാസം തുടക്കത്തില് കിട്ടും.
ആഹ് ആഹ്.
ഞാന് എനിക്കി പ്രാവശ്യത്തെ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ വാങ്ങിയിട്ടില്ല.
ആഹ്.
മഴ കയണ്ട അത് ആകെ ഒന്നോ രണ്ടോ ദിവസേ അവര് കൊടുക്കുള്ളു. അപ്പൊ പിന്നെ ഇപ്പോ ഇപ്പൊ പുതിയ കുട് അംഗൽവാടിയില് പുതിയ കുട്ടികളൊക്കെ ആയോണ്ട് കരച്ചിലൊ കേൾക്കാറന്ന് പറഞ്ഞാട്ട്.
ആഹ്.
ഒരു ദിവസം. തന്നെ വരാൻ പറഞ്ഞത് അപ്പൊ അന്നും മയും കാര്യൊക്കെ ആയപ്പോ ഇൻക്ക് കുട്ടിനിം കൊണ്ട് പോവാൻ കയ്യാത്തോണ്ട് ഞാൻ പോയിട്ടില്ലേന്.
ആ അപ്പൊ എന്താ ഓല് ചെയ്യാ നമ്മള് വാങ്ങാൻ പറഞ്ഞാല്
ഞമ്മള് വാങ്ങാഞ്ഞാല് ഓല് റിട്ടേൺ അയക്കും. അങ്ങനെയാണോല്.. പറയല് ഇനി എന്താന്നറീല.
ആഹ
ഞമ്മടെ സാധനം പിന്ന ഓലവടെ, ആദ്യൊക്കെ അങ്ങനെ എല്ലാർക്കും കൊടുക്കലൊക്കെ ഉണ്ടായ്നുന്നണ്ട്. ഇപ്പൊക്കെ റിട്ടേൺ അയക്കലാണ് ഇപ്പൊ എല്ലാ സാധനത്തിനും അവിടെ രേഖകളാണല്ലോ.
ആ അപ്പൊ ഫോട്ടോക്കെ എടുക്കണം എന്നൊക്കെ പറയുന്ന കേക്കാം ഞമ്മള് രക്ഷിതാക്കളന്നെ പോയിയണ്ട് പോ.. എടുക്കണം, നമ്മള് തന്നെ പോയി വാങ്ങണം ആദ്യക്കെ ആരെങ്കിലും പറഞ്ഞ.. യമതിയായിരുന്നു ഫോൺ നമ്മുക്ക് വാങ്.. അയ്യാ ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞയക്കാ - ചോക്.. കൊണ്ടരേനു ഇപ്പ അയ്നൊന്നും പറ്റില്ലന്നണ്ടല്ലേ..
ആഹ ഇല്ലേ ആദ്യമൊക്കെ ഒപ്പിട്ട് പോന്നാ മതിയെ.. ഇപ്പ ഇപ്പ അങ്ങനെ ഇപ്പ ഞമ്മളെ ഫേസും കണ്ണൊക്കെ ഒരു വീഡിയോ ഒക്കട്ട് അത്, അത് അതിൽ കേറാം എങ്കി അമ്മക്ക് കിട്ടുള്ളൂ.
ആ ആ..
അത് അവിടെ ആക്റ്റീവ് ആവണം. ആ അതെ അതെ അതെ. ഉം
ആയിനുണ്ട് ഇപ്പൊ ദീപംനല്ല..
ആ അതെ അത് പരാതികള് പോയിട്ടേ, മുമ്പൊക്കെ പറിഞ്ഞാല് ഇങ്ങനെ തീരരുതില്ലാത്തോണ്ട് അമൃതപ്പൊടി എല്ലാരും വാങ്ങിയാട്ട ഈ കന്നുകാലികൾക്കൊക്കെ കൊടുക്കലാണ്.. ഒക്കെ പറഞ്ഞാട്ട്
ആഹ.
പരാതിണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും ആയിട്ടാണ് ഇപ്പ അങ്ങനെയൊക്കെ ആയത്.
ആ ആവശ്യമുള്ളവര് മാത്രം വാങ്ങിയാൽ മതീന്ന്ള്ളതാ
ആഹ് ആവശ്യമുള്ളരു മാ.. മാത്രം വാങ്ങിയാൽ മതി മറ്റാരും ഇവർക്കല്ലാതെ ഈ കുട്ടികൾക്കല്ലാതെ തന്നെ ചെലോലൊക്കെ പോയി വാങ്ങും, എന്നിട്ട് ഓല് പശുക്കൊക്കെ ആട്.. കുട്ടി അങ്ങനെയൊക്കെ കൊടുക്കുവേ കന്നു കാലിക്കൊക്കെ കൊടുക്കും.
ആ അതൊക്ക് കൊടുക്കാൻ പറ്റോ കന്നുകാലികൾക്ക്
ആഹ അതൊക്കെ ഇതൊക്കെ നല്ല സാധനങ്ങളല്ലേ..
ആ പാലൊക്കെ ഇണ്ടാവാൻ നല്ലതായിരിക്കൂല്ലേ കന്നകാലി..
ഞങ്ങളിവിടുള്ള ചെ.. ണ്ട് അല
ഓ
ഉം.
ഉം ഉം. കടലക്കെയാണ് അതിലുള്ളത്.
ആഹ് കലയാണ്.
ആഹ്.
കുട്ടികൾ അങ്ങനെ കടല കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ അങ്ങനെ ഇതാക്കി കൊടുക്ക. എന്തെങ്കിലൊക്കാക്കി കൊടുക്ക ങ്ങള് പറഞ്ഞ പോലെ എന്തെങ്കിലൊക്കാക്കി കൊടുക്കാ പറ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം
മ് അതെ അതു ദിവസം ഓരോന്നും ഉണ്ടാക്കി കൊടുത്ത ഓലെ വയറ്റിക്കത് പെടും ചെയ്യും അല്ലാതെ ഒരുപോലെ തന്നെ ഉണ്ടാക്കിക്കൊടുത്ത കുട്ടികൾ കഴിക്കൂല്ലല്ലോ
ആ ഇല്ല കുറുക്കാവുമ്പം മ- മടിയാണ് ഒരു ദിവസം ഉണ്ടാക്കിയാ പിന്നെ പിറ്റേന്ന് പിന്നെ മടി ആവും അപ്പൊ ഞാന് മാറി മാറി ഉണ്ടാക്കലാണ്
ആ ശരി
ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാണ്